എന്താപാട്
ഓ സുഖാണ്
ഇബട കൊഴപ്പന്നില്ല എന്താ അവിടെ പണീലാ
ഇല്ലല്ലാ അപ്പൊ ഇങ്ങനേ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്യോണ്ടിക്കാണ്
ഓഹോ ഹോ ആ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞഴ്ഞ്ഞാ ചോയ്ച്ചതേ
ഉം
അല്ലാ ഈ ഞങ്ങളെ ഈ വാഫിന്റേല് ഏ എട്ടുവർഷം കഴിഞ്ഞാല് ഏതാ
ഇങ്ങനെ
ഏ ഏതാ ബിരുദം എട്ട് എന്താ നിങ്ങളെന്തോ അതന്നെ വാഫിന്നേ ഓക്കെ ചെ എട്ടു വർഷം കഴിഞ്ഞാ എന്തോ വേറെന്തോ ഇല്ലേ ആലിയേ അങ്ങനെന്തോ
ഉം ആലിയറഞ്ഞാല് ഇതാണ് നമ്മള് ആറുവർഷം കഴിഞ്ഞാല്
ആറുവർഷം കഴിഞ്ഞാ ആലിയാ ഉം പിന്നെ
അതായത് ഞമ്മള് ഫസ്റ്റ്ത്തെ രണ്ടുവർഷം
ആ
ഡെൽഹി ഹെമീദിയാ എറങ്ങി പിന്നത്തെ നാല് ആ പിന്നത്തെ നാലുവർഷം ആലിയ
ഉം
പിന്നെ രണ്ടുവർഷമാണ് ഈ ഫീസിൻറ്റേത്
ആ ആ അപ്പൊ ഈ എട്ടുവർഷം കംപ്ലീറ്റാക്കണന്നൊണ്ടാ
അല്ലാ ആറുവർഷം കംപ്ലീറ്റായാലും ഇത് കിട്ടും ട്ട ഉം
ഇത് എട്ടായാലോ....
എട്ട ആായാലും കിട്ടും എട്ടാകുമ്പോ ഈ പീജിയതും മറ്റേ ഡിഗ്രീന്റെ തലെകിട്ട് ണെ
വാല്യ കൂടുതലാങ്ങനെ അങ്ങനെ എന്തേലുംണ്ടോ.
വാല്യൂ കൂടുതലുണ്ടോ ച്ചാ പി ജി ഉണ്ട് എന്നുള്ള ഒരുത് മറ്റേരു ഡിഗ്രി ഉണ്ട്. ആ ഇസ്ലാമിക് പി ജി മറ്റേ ഇസ്ലാമിക് ഡിഗ്രി എന്നുള്ള ആ ഒരു ലെവലേക്കാരം
ഉം....
ചിലരൊക്കെ പിന്നെഈ പുറത്തത്ത് ചിലരൊക്കെ ആറ് കഴിഞ്ഞാണ്ട് ഇങ്ങനാണ്ട് ആ സർട്ടിഫിക്കറ്റ് വെ മറ്റേ പഠിക്കൻ പോണേ ഉണ്ടാവും. ഈ പി ജി അടിക്കാനൻ വേണ്ടി അടി
ഇത്തരക്കാരുടെ എയ്ജ് ഏകദേശം വരിക
അത് കഴിയുമ്പോര് എസ് എൽ സി ഒരു പതിനഞ്ച് വരുന്നവനാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകും.
ആറ് കഴഞ്ഞൂറ്ക്കണുമ്പോ മറ്റാകുമ്പോൾ ഇരു
ആ ഇരു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അയ്യും ഇരുപത്തിമൂന്ന് കയ്യും.
ഇരുപത്തി മൂന്ന് കഴും അപ്പ നമ്മള പോല തന്നെയന്നല്ലേ.
ഉം ഇരുത്തിനാലും ഇങ്ങൾത് ഞങ്ങളത് അപേക്ഷിച്ച് നോക്കുമ്പോ ഒരു വർഷം ഇങ്ങൾത് കുറവാകുന്ന്ണ്ട്
ഞങ്ങളത് ഇല്ല ഞങ്ങളത് പതിനൊന്ന് വയസ്സ് കയറണം പ്ലസ് പന്ത്രണ്ട്....
ങ്ങളത് ഇരുപ രണ്ട ആകുമ്പക്കും തീരലേ.
ഇരുത്തിരണ്ട് ഇരുപത്തിരണ്ടര ഇരുപത്തിരണ്ടര ഞാ ഞാൻ ഇറങ്ങിയത് ഇ പത്തി മൂന്നില. കറക്റ്റ് പതിനൊന്നാണെങ്കി ഇരുത്തി മൂന്ന് അങ്ങനെ എന്തോണ് ഹലോ
ഇരുപത്തിമൂന്നും ഇരുപത്തിമൂന്നും കയ്യേണ്ടിയാണ് ഞാൻ
അങ്ങനത്തെ തതും ഇ ഇനിക്കപ്പോ ഈ കൊല്ലാണ് ഞൻ ഇറങ്ങി ഒരു കൊല്ലം കെയിഞ്ഞു രണ്ടാമത്തെ കൊല്ലം സ്റ്റാർട്ട ആായി ഇപ്പൊ ഈ മാസമാണ് ഇരുത്തിനാലവയുള്ളൂ. വെയിറ്റ് ചെയ്യേണ്ടും അങ്ങനെതന്നെ എല്ലാ അങ്ങെ സഥാനത്ത് എപ്പാ അപ്പൊ കിട്ടല്.
സ
ഏഹ്
ഒരു വർഷം ഇപ്പൊ നിലവില് ഇങ്ങനെ ഉള്ളത് ഒരു വർഷം. ഫസ്റ്റ് ഫസ്റ്റ്ന്റെ മേത്തണ്ടാവാ
ആഹ് ആഹ്
പിറ്റത്തെ വർഷം സ്പോർട്സ്സക്കാരം പിറ്റത്തെ വർഷം ഫെസ്റ്റ് അങ്ങനെയായിട്ടാ പോവാ
ആഹ് ആഹ് അപ്പൊ എല്ലാ കെല്ലഇല്ല.
എല്ലാ കൊല്ലവും ഉണ്ടാവില്ല ഇക്ക കൊല്ലം പ്പൊഇറണോല് ഇ കൊല്ല ഇപ്പോ ഇപ്പ ഇറങ്ങിയ ടീമാർക്ക് നി ഇപ്പോ മ്പടെ അടുത്ത് ഇത് വരാണ്ട് പരിപാടി സസ്റ്റിന്റെ ഇത് വരാണ്ട്.
ആഹ്
അപ്പോൽക്ക് കിട്ടും ഇപ്പൊ ഞങ്ങൾ എറങ്ങാണെങ്കി ഞാൻ എറങ്ങുമ്പോക്ക് ഇനി ഒന്നര
തും ഞങ്ങളെ പോലെ മൊത്തത്തില്ൽ സവന്ത്‌ കൊടുക്കലല്ലേ ഐ മീൻ ഏ മൊ എല്ലാ വാസികും ഒറ്റ എടുക്കല്ലോല്ലേ ഏത് ഏ മസ് ഇജ്ജ് ഇറങ്ങിയാലും ഒറ്റേ സ്നത് അല്ല കുടുക്കല്.
ആഹ് ഒറ്റ രീതിയില കൊടുക്കില്ല് പക്ഷെ ചില കോളേജുകളിൽ ചല്പ്പം ഓലെ എന്താ ഈ വാർഷികെണ്ടാവുമ്പളേ. എപ്പോളെങ്കിലും അപൂർവകെയോണ്ട് ഓലാ കോളേജിൽ നിന്ന് കൊടുക്കണേ പരിപാടി ഉണ്ട്.
അപ്പം അപ്പ ഇങ്ങളെ മെയിൻ പരിപാടി ഉണ്ടാവുല്ല.
മെയിൻ പരിപാടി ഇല്ല ഇനിപ്പയിന് താല്പര്യമുള്ളോല് എന്ത് ചെയ്യും ചിലരൊക്കെങ്ങട്ട് ഓഫീസ് കൊടുത്തച്ചാണ്ട് അ അന്ന് അന്ന് വാങ്ങാനും വാണ്ടി നിക്കണൊ ലൊക്കെ ഉണ്ടാവും.
ആഹ് അപ്പൊ ഈ നിങ്ങക്ക് സനത് ഉണ്ടാവോല്ലോല്ലെ.
ഈ വർഷം എങ്ങനെ.
ഈ കൊല്ലം സനത് ഉണ്ടാവുല്ലേ അല്ലെ ങ്ങക്കല്ല ഈ ടീമി കൊല്ലാം അറങ്ങ്ണൊ
ആഹ് ഇ ടീമാര്ക്ക് പ്രാവശ്യം ഉണ്ടാവും ഞങ്ങൾക്ക് പിന്നെ ഒന്ന ഞങ്ങള് പിന്നെ ഇങ്ങി ഒന്നര ല്ല കായിഞ്ഞിട്ടേ കാരംണ്ടാവ
അയി ഈ ഈ ഒന്നരകൊല്ലത്തെ സർവീസിൽ എന്തെലും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടോ ഐ മീൻ സനത് കിട്ട്ണീന്
ഇല്ല ഇല്ല നിങ്ങൾക്ക് ടീച്ചിഗ് ഇല്ലേ രണ്ട് കൊല്ലോ അങ്ങനന്തോ
ച്ചിങ്ങ്ണ്ട് അത് ആഹ് ആഹ് ഒരു ഇതോണ്ടാ ഞാ ഇങ്ങനെ നിക്ക്ണെ ഞങ്ങക്ക്
ടി ടി സി പ്രാക്ടീസിനോവേല്ല അഹ്ണ്ടോ
അത്ണ്ട് ടീച്ചിങ് പ്രാക്ടീസിന്ങ്ങനെ ആഹ് മറ്റേ ഹുദവി ക്യാമ്പസ്കൾക്ക് ഇണ്ടാവും ക്യാമ്പള്ണ്ടാവും
ആഹ് ആഹ്
അല്ലാതെ ടീച്ചിംഗ് പ്രാക്ടീസർഞ്ഞാ പിന്നെ ക്ലാ അയിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അല്ലാതെ അയിന് വേ ഈ ഹുദവി ക്യാമ്പസിന് പോവും അല്ലാതെ പോവൊന്നില്ല
ഏഹ് അയ് അവ്ടെന്താ ഇണ്ടാവാ എന്താ എന്ത് അവടെന്തായ്യെന്റെ
അഹ് അമ്മള് പഠിപ്പിച്ചെട്ക്കാ അഹ് ഒരീസക്കണ്ടാവോള്ളൂ ഒന്നോ രണ്ടോ ദിവസം
ഉം
ആ രണ്ടീസം പഠിപ്പിച്ചൊട്ക്ക അതാണ് ടീച്ചിംഗ് കോഴ്സർഞ്ഞോണ്ട് കിട്ട്ണത് പിന്നെ എറങ്ങീട്ട് പഠി പ്പിക്കണന്നെന്ന് നെയമാണ്പ്പൊ പണ്ടേ എന്ത പറയാ പഠിക്കാൻ പോ ഏഹ് മ്മളെ ഹയർ സ്റ്റഡീസ് പോവാണെ കൊഴപ്പല്ലാന്നേനെ ഇപ്പോ ഹയർ സ്റ്റഡീസിന് പോണം പ പോവാ പറ്റൂല്ല അത് പഠിപ്പിച്ചയ്ഞ്ഞിട്ട് പോയാ മതിന്നാണ് ഇപ്പോ പുതിയെ നെയമം ഇപ്പോ എന്റെ കൊറെ വിഷ്യു ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എറങ്ങിപ്പോയെനേഷം ഇപ്പതാ അവടെ പോയി പഠിക്കാന്ന്ള്ള പേരില് പോയിട്ട് പഠിക്കാതായ കൊണ്ട് കൊറേ വിഷയം നമ്മക്കറിയാലോ നമ്മള അവസ്ഥ
ആഹ്
അങ്ങനെ ആയിട്ട് ഏഹ് ഇപ്പൊ ഇഞ്ഞ് അട് ഈ കൊല്ലം മുതല് ഹയർ സ്റ്റഡീസിന് പോവാം പറ്റൂല ഹയർ സ്റ്റഡീസിന് പോണെങ്കി ഇങ്ങള് ശരി ഈ സർവീസ് കാലഘട്ടം കഴിഞ്ഞിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു
ഉം അപ്പൊ ഈ സർവീസ് ആദ്യം നിർബന്ധ ഇല്ലേനി
നിർബന്ധല്ല സ സർവീസിന് നിർബന്ധന്നുല്ല സർവീസ് സർവീസ് അല്ലെങ്കി എന്ത് ഒന്നെങ്കി പഠി പഠിപ്പിക്കാ അല്ലെങ്കി പഠിക്കാ ഈ രണ്ട് ഓപ്ഷനൊ ഇള്ളയിന്
ആഹ് ആഹ് ആഹ്
പഠിക്ക്ണോല്ക്കന്നെ ആഹ് എച്ച് ഒഡിനെ കണ്ടിട്ട് സമ്മതം വാങ്ങിയിട്ടൊക്കെ പറ്റോള്ളേനി ഇവട്ന്ന് അപ്രൂവല് കിട്ടിയാലാണ് നമ്മള് ഏത് കോഴ്സാ എട്ക്ക്ണെ അത് വാല്യു ഉണ്ടോ അങ്ങൊക്കെ സ നോക്കിട്ടാണ് സമ്മേയിച്ചിരുന്നത് ഇപ്പ പിന്നെ മാറി പിന്നെ ഏഴ്തിനെ സമ്മേയിച്ചിര്ന്നു അതോണ്ടന്നെ കൊറെ പ്രശ്നങ്ങളും വന്ന് ആഹ്
നമ്മള്ത് അങ്ങനെ നിലവിലങ്ങനൊന്നുല്ല അയില് നമ്മള ഈ ടീച്ചിംഗ് പ്രാക്ടീസ് ഒര് ഏഹ് രണ്ടീസൊക്കെ ഏകദേശം ഇണ്ടാവും പിന്നെ അഹ് കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ഓരുത്തരിങ്ങനെ ഓരോ ഒര് ഇങ്ങനാട്ട് പോവലാണ് പഠിക്കാൻ പോണോല് പഠിക്കാന് ജോലിക്കാണെങ്കി അയിന്ള്ളോരങ്ങനെ
ആഹ് ആഹ് എന്താന്ന്ട്ട് ഇങ്ങളെ പ്ലാന്
ഞങ്ങളെ പ്ലാന് ഇൻഷാ അള്ളാ അള്ളാ ഈ ടീച്ചിങ്ങില് ജസ്റ്റ് നിക്കണെന്ന്ണ്ട് കൊറ്ച്ച് വെ റമളാനില് നമ്മള്
റം അതെ റമളാന് കെഴിഞ്ഞിട്ടല്ലേ ഇങ്ങളെറങ്ങലുള്ളൂ ആഹ് ഞങ്ങൾത്ത് റമളാനാവുമ്പം തീരുമാനാവും
ഡിസംബറും പിന്നെ മെയ് ആണ്
ആഹ്
മെയിലാണ് ഞങ്ങള് എറ്ങ്ങാ ഓരോ കൊല്ലം കൊല്ലം കയ്യല്
ആഹ് ആഹ് ആഹ് ആഹ് മെയില്ല്ലേ ആഹ് ഞങ്ങക്ക് നേരെ തിരിച്ചാണ് ഇന്ക്ക്ങ്ങനെല്ല ഇന്ക്ക് റമളാനവുമ്പോ ഒക്കെ കഴിഞ്ഞ് എറങ്ങാ
റമളാനാവുമ്പോ റമളാനാവുമ്പോ ഒരു മെച്ചണ്ട് ഇങ്ങക്ക് അതായത് ആ സമയത്ത് കൊറെ കോളേജും കാര്യങ്ങളൊക്കെ കിട്ട്ണെ സമയേക്കാരം
ആഹ് അത സ്കൂള് ആകുമ്പോ എല്ലാ കാരണം ഓപ്പൺ ആകണെ സമയമാണെ നിങ്ങൾ ഇറങ്ങുമ്പോ തന്ന ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടാവും
ഉം
എന്നാണ് പ്രശ്നംല്ല പിന്നെ ഇറങ്ങണ മുന്നേനെ സെറ്റാക്കിവെക്കേണ്ടിവരും
ആഹ് ഞമ്മത് ച്ചാല് സ്കൂളും കാര്യങ്ങളിലക്കെ പിനിം കുറച്ചത് ഇതുണ്ടാകും
ആഹ് ആഹ് ആ എ സ്കൂള് തുറക്കും എപ്പിൾ ആവുമ്പോ ഒന്ന് തോരക്കും
ഉം ഉം ഏപ്രിൽ മെയ് സ്കൂളിന്റെ അവധി വേനൽ അവധിയും കാര്യങ്ങളും വരുന്നോണ്ട് ജൂൺ ജൂണ് റ്റല്ലേ തുറക്ക ജൂണ് രണ്ട് ഒക്കെ ആണ്ട് ഉം
ആഹ നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ
ഓ ഫുഡ് ചോറാ
അല്ല നമ്മള് ഫീ ഉണ്ടോ
ഫിണ്ട്
എത്രയ
ഫീ മൂന്നാണ് അത് ആ വിത്ത് മൊത്തത്ത് മൊത്തമിഗ്ലൂട് ചെയ്താണ്
പഠിപ്പിലൊക്കെ കൂടിട്ടാ
ആ ക്ക കൂടാണ്ട്
പഠിപ്പിന് അതിന് ഫീ ഉണ്ടാ ഇല്ലല്ലോ
ഫി അങ്ങനെയല്ല നമ്മള ഈ ഫുഡ ഫുഡ് അക്കോമഡേഷ നുള്ള രീതിയിലാണ് പിഠിപ്പിന് നല്ല മന്ത്ലി ഫീന്നണാണ്ട് ഫുഡിന്റെ കാര്യത്തിനാണ് മെയിൻ
ആഹ എല്ലാ അപ്പൊ ഇത്ര പന്ത്രണ്ട് മാസം കൊടുക്കണംന്നുണ്ടാ
ഒന്ന് രണ്ടു മാസം ഇവിടെ ക്യാമ്പസ് ഇതിൽ അങ്ങനൊന്നുമില്ല കളികൾ അങ്ങനെയല്ല അതായത് നമ്മളൊരു രണ്ട് കൊല്ലത്തിന് ഒരറുപത് ഉറപ്പേ ഉണ്ടാവയുള്ളു
രണ്ട്കൊല്ലത്തിന് അറുപ്യാ ആ ഇന്റെ ഒരു ഫ്രണ്ട് ഇണ്ടായില് എന്റെ ഒരു കസിന് വാഫിയാണ് കാളികാവ് പഠിച്ചുന്നെയാണ് അവൻ കൊറ ച്ച് ഓൾഡാ ഐ മീൻ ഇറങ്ങിട്ട് എന്തായാലും ഒരു പത്ത് എട്ട് കൊല്ലം കഴിഞ്ഞിക്കണേ അറിയണ്ടാവില്ല കളികാവ് പടിച്ചന്നെ ചെയ്യുന്ന അവന് പ്പോ ഓൻ ഓൻ ആദ്യം ഇടെ ടീച്ചിങ് സിവിഡ്ന്നെയെന്നു പിന്നെ ഓനത് ക്കെ വിട്ട് കുറച്ച് വാഫി കളെല്ലാം പരിചയം ഉണ്ട് ന്ന അവിടിം ഇവിടി ഐ പിന്നെപ്പ അപ്പ എക്സാമിന് വന്ന് കുറച്ച് ഫാഫിൾണ്ടയിരുന്നു വാഫകിത്തെ
ഏ
വാഫക്കി വളന്നൂര് ല്ലേ നമ്മള് ഞങ്ങള് ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ അവിടെ ആഹ് ആഹ് അവിടുത്തെ ആൾക്കാരെ പരിചയണ്ടാ അങ്ങനൊക്കെ നിന്റെ ഒപ്പുള്ള ആൾക്ക ഞങ്ങള ഇറങ്ങിയ ആൾക്കാരന്നെ ഏതോ രണ്ട് മൂന്നാല് വാഫി ക്യാമ്പസിൽ പിഠിപ്പിച്ചിന്ന്
ഉം ഉം നിങ്ങൾ ഏതാ ബെച്താ ഇപ്പ രണ്ടു വർഷ ആല്ല ഇറങ്ങി
ഞാൻ ഇപ്പ ഇറങ്ങിട്ട് പ്പ രണ്ടാമത്തെ വർഷം ആരേ അറിയോ
ച് ഞാന് കുറച്ച് മുമ്പുള്ള ലൊക്കെന്നി ഇണ്ടയിന് കിശേരി ഭാഗത്തേക്കെന്നു
കിശേരിയാ ആരാ
ഒരു മുഹമ്മദ് ഉദവി പറഞ്ഞാണ്ട്
ഇപ്പൊ സി പറ്റില് വർക്ക് ചെയ്യണതാ ഇപ്പ എന്തേലും സി പറ്റില്ല ദാറുൽ ഹുദയിലെ വർക്ക് ചെയ്യുന്ന ആളാ
അല്ല അല്ല മൂപ്പര് ഇപ്പൊ പോറത്താണ്
ഹഹ.
മൂപ്പര് എറങ്ങിട്ട് പ്പ യെത്രായി ച്ചാ ആ അത് മൂപ്പര് കൊറച്ച് കൊറച്ച് പയക്കണ്ട്.
ആഹ് അങ്ങനെ ആഹ്
പിന്നെ ആ പിന്നെ. പിന്നെ ഇപ്പോരു പഠിക്കണ ഒരുത്തണ്ട് പേര്പ്പഞാൻ കിട്ന്നില്ല ഞാൻ ഓടന്നെ പരിചയംപ്പെട്ടേനി ഇങ്ങനെ. ഉം..
ആഹ് ആഹ്.
എന്തേലും പരിപാടി വായക്കാട് ഭാഗത്താണ് ഓല വീട്. മറ്റേ എവടെരു ആ ഒരു. ആ ഒരു കോയിസ് എന്തെനിപ്പോ പോനീ ഏ.
മൊറോക്കോം കോഴ്സിലാ.
അല്ല ന്ന് അതായത്പ്പോ ഇവിടെയാണ് ദാറുൽഹുദേല് പഠിക്കാണ്. ജേണലിസം ജേണലിസം അങ്ങനെന്തൊരു വിശയല്ലെങ്ങക്ക് ഇവിടെ.
അത് അഹ്പ്പ വന്നാ പുതിയ വന്നാണ്.
ആഹ് അയിലാണോന് അതോന് കൂടിക്ക്ണ്.
ആഹ് ജേണലിസം മറ്റേ മനസ്സ മനസ്സിലായി ഇൻസ്റ്റിറ്റ്യൂട്ട്.
ആ ആ
അത് പുതിയൊരിതാണ് ഇപ്പൊ പണ്ട് ഡിപ്പാർട്ട്മെന്റ്. വ്യത്യാസപ്പ ഇക്കൊല്ലം ഡിപ്പാർട്ട്മെന്റ് കൂടിക്കുന്നു.
ആഹ് അയിലെന്താ മെച്ചന്തണ്ടോ അഹ് കൂടുതൽ എന്തക്കാരം വിഷ.
ആഹ് കൂടുതലാ അപേർസ വിഷയങ്ങളല്ല വര അഹ്പ്പോ. എന്താ എല്ലാ ലോ വരല്ണ്ട് പിന്നെ ജേണല് വര്ന്ണ്ട് അങ്ങനൊക്കെ അപ്പആവുമ്പോ ആ വിഷയേക്കാ രം ഫോക്കസ് ഞാൻ ഫിലോസഫി ആണ്.
ഉ
ഇപ്പോ നമ്മൾ ആഹ് കീതാൻ ഫിലോസഫി അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് പേര്. ചിലവർക്ക് ഫൈക്കാ കണ്ടമ്പറ സ്റ്റഡീസ്റഞ്ഞിട്ട് അപ്പൊ ആ വിഷയക്കാരം. ഫോക്കസ്ണ്ടാവാ.
ഉം ഉം.
ആഹ് അപവനാ അപ്പൊ അത് ഇപ്പൊ ഈ പറഞ്ഞ ജേണലൊക്കെ പുതിയത് വന്നതാ. ഞങ്ങളെറങ്ങിന് ശേഷം വന്നതാ ആപ്പ അവ. കഥാവും കൂടുതല്ണ്ടാവ.
ഉം ഉം ഉം
എന്നാ ശരി ഞാനെയ്.
ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി.
അതെ